ഹ ആഹ പറയൂ എന്തൊക്കെയുണ്ട് സുഖല്ലേ
ആഹ സുഖം ആണ്
ഉം പിന്നെ എന്താ പരിപാടി രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞോ
പണികളൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞു പിന്നെ ഉച്ചക്ക് ഒന്ന് ഉണ്ട് ശെരിക്കും ഒരു തുടക്കൽ മാത്രേ ഉണ്ടാവുള്ളൂ ബാക്കിയ ഒക്ക കുട്ടികള് പോണം മുന്നേ ആ ചെറിയ കുട്ടിയുണ്ട് അപ്പൊ ആ രണ്ടാള് സ്കൂൾ പോകണ്ട് ഒരാള് എന്താണ് പത്തു മാസമായിട്ട് ഒള്ളൂ അയാള് ഉറങ്ങുമ്പോൾ.
ആഹ
ഉറങ്ങുമ്പോഴാണ് പണി വേഗം ചെയ്യാൻ പറ്റുള്ളൂ
ആഹ ആ എനിക്കിവിടെ ഉണ്ട് കുഞ്ഞു കുട്ടിണ്ട് രണ്ട് വയസ് അവൾ ഉറങ്ങുമ്പോഴക്കേ നടക്കും ഉം
രാവിലെ അങ്ങടെ എണീറ്റ് രാവിലെ എണിറ്റു കഴിഞ്ഞാ എന്തെങ്കിലും ഒരു ടോയ് എന്തെങ്കിലും കൈ കൊടുത്താ അത് കൊണ്ട് എനിക്കുമ്പോയേക്കും വേഗം വേഗം പണി ഒക്കെ തീർക്കും
ഹഹഹ എന്റെആണെങ്കിൽ അങ്ങനത്തെ പണിയൊന്നും നടക്കൂില്ല ഞാൻ എടുത്തിട്ട് തന്നെ നൽക്കണം അടുക്കളയിലൊക്കെ ആണെങ്കിലും ഞാൻ എടുത്തിട്ട് ചോറ് വെക്കണം കറി വെക്കണം ഒക്കെ ഇരിക്കും
ശോ എന്താ പറയാ ഇവിടെ ഉമ്മഉണ്ട് ഉമ്മ കൊറച്ചെടുക്കും ഞാൻ കുറച്ച്ടുക്കും ഞങ്ങൾ രണ്ടാൾ മാറി മാറി എടുക്കും മാറിട്ട്
ആഹ അവിടെ ഉമ്മ ഉണ്ടല്ലോ എനിക്കിവിടെ എ ആരുല്ല ഞാൻ മാത്രേ ഉള്ളൂ ഞാനും ഹസ്ബൻറും വേറൊരാ മാറി എടുക്കാൻ ഇല്ല അത് കാരണം ഇവള് കണ്ണുതുറന്നാൽ അപ്പൊ കയ്യിൽ കേറി കഴിഞ്ഞാല് ഞാൻ അടുക്കളെ നിക്കുമ്പോ ഇങ്ങനെ നോക്കും ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നതന്ന് നമ്മള് ആ ഒരു
സ്പൂണ് പാത്രങ്ങൾ ഗ്ലാസ് അതൊക്കെ എടുത്ത കൊടുത്താൽ മതി
കൊടുത്താ മതി ഞാൻ എന്റെ അവിടെ കുറച്ച് ഇതൊക്കെ സാധനങ്ങളൊക്കെ ബാസ്ക്കറ്റിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ എടുത്തിറക്കും കയറ്റും അത് തന്നെ പണി കൊറെ നേരം അങ്ങനെ പോകും പിന്നെ വെക്കെ എല്ലാം അറിയണം നമ്മള് കറിയൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മള ഒരു ഉപ്പ എടുത്താലും മുളകെടുത്താലും അവ എല്ലാം നോക്കിയിരിക്കും എന്താ ചെയ്യുന്നന്ന് എന്റെ കൈ പോകുന്നതിനന്നുസരിച്ച് അവിടെ കണ്ണിങ്ങനെ പോകും എന്തൊക്കെയാ ചെയ്യുന്നത് എന്നിട്ട് പിന്നെ കാണിച്ച് തരുകയും ചെയ്യും പിന്നെ എപ്പഴെല്ലാം നിക്കക്കുമ്പോ എന്നെ ഇങ്ങനെ കാണിക്കോ അത് എടുത്തിടാ ഇങ്ങനെ ഓരോന്നല്ല ഒന്ന് കാണിക്കും അങ്ങനെ ഭയങ്കര ശ്രന്തയാൾക്ക് കാരണം എന്റെ കയ്യിൽന്ന് മാറില്ല അത് കാരണം കറക്റ്റ് ആയിട്ട് നടക്കൂല്ല അയിന്പതുക്കെ എങ്ങനെ നടക്ക കുഞ്ഞുകുട്ടിയാ രണ്ട് വയസായിട്ടേ ഉള്ളൂ
ഒരു കുട്ടിയള്ളൂ
ഒരാളെ ഉള്ളൂ
അതെല്ലേ ആ
അളെന്ന് വേറെ ആൾ നോക്കാനായിട്ട് വേറെ ആരും ഇവിടില്ലാത്തൊണ്ടേ ഭയങ്കര പാടാ ഇപ്പ ഒന്ന് ഉറക്കിട്ടാണ് ഞാൻ വേറെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുന്നത് എണിറ്റു കഴിഞ്ഞൽ ഒരു പരിപാടി നടക്കില്ല കാരണം രാത്രി ഉറങ്ങുവയില്ല അതാണ് മൈ ൻ
ആഹ് ആ ഇവിടെ എനിക്ക് അങ്ങനെ ഇക്ക ഗൾഫിൽ പോയിട്ട് അഞ്ച് മാസായി അത് ഫസ്റ്റ് ടൈ മാ പോണത് അപ്പോ ഇക്കള്ള സമയത്ത് രാത്രി ഞാൻ നല്ല കെടന്നൊറങ്ങും കു കുട്ടികൾ എന്ത് ചെരിഞ്ഞ പക്ഷെ ശരിഞ്ഞാലും മ എനിക്കിവിടെ ഇക്കുള്ള സമയത്ത് എാ ഞാൻ നല്ല ഉറങ്ങും കാരണം ഞാൻ ഇക്കാനോട് പറയും. ഞൻ ഇവിടെൊക്കെ പണിയെടുത്താണ് അപ്പൊ ഇന്ന് മൂന്ന് മക്കളക്കളെ മൊ
ആഹ് മൂന്ന് പേരുണ്ടല്ലോ അല്ലേ അത് ഒരാൾ ആണെങ്കി പിന്നേ മറ്റെ മൂന്നു പേരും കൂടെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞ നിസാര കാര്യല്ല. എനിക്കിടെ ഒരാളായിട്ടെന്നെ പറ്റൂല.
ഉ അപ്പൊ ഇങ്ങനെ ഒരാൾ എണച്ച് മേല കിടക്കൂ ഇത്രേ അ രാവിലെ ചോദിക്കുക നീ എന്തെങ്കിലും അറി അപ്പൊ ഞാൻ പറൻ അറിഞ്ഞതേ ഇല്ലപറയും ഇപ്പൊ അതിനന്മാരെ എനി ഇക്കെ പോയ ശേഷം ഞാൻ ഉറങ്ങി കാരണം കുട്ടികൾക്ക് എവിടെയെങ്കിലും ചെറ അപ്പുറത്ത ഒരാൾക്കി ഇപ്പറത്തെ ഒരാൾ കെ ടക്കും രണ്ടിന്റെ ഇടയിലാണ് ചെറിയ കുട്ടി അപ്പൊ ഇവര് ആരെങ്കിലും അവര് ആരെങ്കിലും കാലോ കയ വെക്കും.
അത് പാല് കുടിക്കലും കളിക്കലും.
പാലോടി നിർത്തിട്ടില്ല അത് കാരണം രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റില്ല ഇന്നലെ കട ഒന്നേ കാലയപ്പഴ. ഉറങ്ങൂല്ല കളിച്ചു നടടക്ക ആഹ് പല്ലൊക്കെവന്ന്. പല്ല് ആറ് പല്ല് മുകളിലുണ്ട് താഴെ ആറ പല്ലുണ്ട്.
ഇടെ പത്തു മാസം ആകുമ്പ പത്തു മാസ ആകുമ്പോത്തന് മോളില് നാല് പല്ല്.
ആഹ് ഇതിനതില്ലായിരുന്നു ഇതിന് പത്ത് മാസത്തിലൊന്നും അത്ര പല്ല് വന്നിട്ടില്ല ഇതിന് ഒരു വയസായപ്പഴാ അതിന് പല്ല് വന്നത്. കററ്റ് ഒരു വയസ്സായപ്പോഴ അവിടെ പല്ലും വന്നത്.
എനിക്ക് ആൺകുട്ടികൾക്ക്.
മ്
എനിക്കവിടെ ആൺകുട്ടികൾക്ക് എന്താ പറയാ ഒരു വയസിന് ശേഷം പല്വന്നത്.
ആഹ എനിക്ക് അങ്ങനെയന്ന് ചിലര് പറയല്ലോ നടക്കാനായിട്ട്. വൈകികഴിഞ്ഞാല് പല്ല് നേരത്തെ വന്നാൽ നടക്കാൻ വൈകും നടക്കന്ന് കഴിഞ്ഞാൽ പല്ല് ല്ല അങ്ങനെ ന്തൊക്കെയോ പറയുന്നത് കേക്കാ.
പക്ഷെ ഇത് ഇത് പിടിച്ചച്ച് പിടിച്ച്ു നടക്ണ്ടെയ് പിടിച്ചു പിടിച്ച് നടക്കണ്ട് പല്ല് വന്ന
ഇതിപ്പോ ഒരു വയസ്സായപ്പോഴാണ്. ഇത് ഒരു വയസ്സയപ്പോഴാണ് പല്ല് വന്നത് ഞാനപ്പം വിചാരിച്ചു ദൈവമേ ഇതിനെന്താ പല്ല് വരാത്തത്. ആ അതിന്റെ പ്രായം. ള്ള കുട്ടികൾക്കൊക്കെ പല്ലല്ുണ്ട് ഇതിനെന്താ പല്ലല് വരാത്തന്ന് വിചാരിച്ചിരിക്കുവായിന്ന്. എന്തായാലും പല്ല് വന്നു പക്ഷെ എന്നാൽ ഞാൻ നോക്കിട്ട് എന്നാലും സ്ലോല ആയിന്ന് കുറച്ച് സാധാരണ എല്ലാ കുട്ടികൾക്കും വര ടൈമിലൊന്നും ഇതിന്വന്നിട്ടില്ല അല്ല ഇല്ലല്ലേ ഇപ്പൊ പാലു കുടിയാണ് പ്രശനം ഒന്നും കഴിക്കത്തുല്ലത് കാരണം. ഞാനിങ്ങനെ ആരോടെങ്കിലൊക്കെ ഇങ്ങനെ
അതെ അന്നെ ഇതില്ലേ അവൽ എപ്പോഴും ഒരേ ഫുഡ് കൊടുക്കാൻ പറ്റില്ലേ മറ്റേ ഈ അവൽ ഈത്തപ്പ ഴം ബദാമ് അണ്ടിപ്പരിപ്പ് ഇതൊക്കെ കൂടി ഇട്ടിട്ടില്ലേ പോലെ ഒരു പാലൊക്കെ കൊടുത്താ നല്ല കുട്ടികൾ കഴിക്കും എന്റെ രണ്ടാമത്തെ
അത് ഇവള് ഒരു വക കഴിക്കൂല്ലേ ഈ പാല്കൂടി ഇനി എങ്ങനേലും ഒന്ന് നിർത്തിയാലേ പറ്റുള്ളൂന്നൊക്കെ പ്പെല്ലാരും പറഞ്ഞു അത് നിറ് നിർത്തിക്കോ ഇനി എന്നാലേ ഫുഡ് കഴിക്കുള്ളൂ പക്ഷെ നിർത്താൻ നോക്കിട്ടേവിടെ സമ്മതിക്കൂല്ല. ഒരു സാധനം കഴിക്കുല്ല എല്ലാരും പറഞ്ഞു ഏത്തക്കാ ക്കെ ക്കെ കായൊക്കെ പുഴുങ്ങി കൊടുക്കാന്നത്ര എവിടെ? അതൊക്കെ ആ പുഴുങ്ങി കൊടുത്തിട്ട് ത്തെ ഒന്നും കഴിക്കില്ല നമ്മള് വീട്ടിവെക്കുന്ന സമയത്ത് ഇവക്കൊന്നും വേണ്ട. ഏത്തയ്ക്കയൊന്നും വേണ്ട. പാലും വേണ്ട. പാലൊക്കെ നമ്മള് പാലായിട്ട് തെളപ്പിച്ച് കൊടുത്താലേ അതൊന്നും വേണ്ട. എന്നാ പൊറത്ത് പോയിട്ട് പഴംപൊരിയോ അങ്ങനെ എന്തേലും വാങ്ങിച്ചാ അതിനുള്ളിലെ പഴൊക്കെ കഴിക്കും. അല്ലാണ്ട് മ്മക്ക് അങ്ങനെ ഒത്തിരി കൊടുക്കാനും പറ്റൂലല്ലൊ എണ്ണയല്ലേ. അത് കാരണം അതൊക്കെയാ ഇഷ്ടം വീട്ടിൽ നമ്മളൊരു സാധനം വെച്ചാല് അവള് കഴിക്കൂലാ. ഇപ്പൊ എങ്ങനേലും ഒന്ന് പാലുകുടി ഇപ്പൊ നിർത്താനിരി ക്കയാണ്. എന്നാലും എന്തേലും ഓട്സ് പക്ഷേ ഇഷ്ടവാ ഓട്സ് ആ ഓട്സ് പാലൊക്കെ ഇട്ടിട്ട് കൊടുത്തപ്പോ ഇപ്പം വലിയ കൊഴപ്പമില്ലാതെ പാലിനോടൊക്കെ കൊറ്ച്ച് കൊറച്ചൊരു അടുപ്പം വരുന്നുണ്ട്. അല്ലാതെ അതും ഇഷ്ടല്ല. ചായയായിരുന്നു മെയിൻ. ചായയുടെ മെയിൻ ആളായിരുന്നു അത്. കൊടുക്കരുതെന്നാണ് ഡോക്ടർ പറയുന്നേ
എന്റെ രണ്ടാമത്തെ ചായ കുടിയായത് കാരണം ഫുഡേ ഇതുവരെ കഴിച്ചില്ല. എപ്പ കൊടുത്താലും ചായ കുടിക്കും ഞാൻ പറഞ്ഞു അത് നല്ലല്ല നല്ലതല്ല പല്ലിൽ കറ വരും. നിന്റെ ശരീരത്തിന്റെ ഉള്ളില് കറ വരും. അങ്ങനെ എങ്ങനെനൊക്കെപറ പറഞ്ഞിട്ട് നിന്റെ പല്ല് കണ്ടാ ചന്തുല്ല ഇക്കാന്റെ പല്ലൊക്ക് നിനക്ക് നല്ല ചന്തൊക്കെണ്ട്ന്ന് പറഞ്ഞിട്ട് ചായോടി നിർത്തിപ്പിച്ചു. ഇപ്പ ഞാന് ബൂസ്റ്റ്‌
ഇത് ആറു മാസം തൊട്ട് ഇത് ഫുഡ് കഴിക്കുന്ന സമയം തൊട്ടേ ചായ കുടിക്കാൻ ഇഷ്ടവാ. ചായക്ക് വേണ്ടി അത് വഴക്കുണ്ടാക്കുായിരുന്നു. ഇപ്പഴും ചായ ആരുന്നു ഇഷ്ടം. ഇപ്പൊ ഈ ഓട്സ് ഓട്സിനാത്ത് പാലിട്ട് കൊടുക്കാൻ തൊടങ്ങിയേ പിന്നാണ് പാലിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ ഇഷ്ടപെട്ട് വരാൻ തൊടങ്ങിയത് ചായയുടെ മെയിനാളാ ഞങ്ങള് അങ്ങനെ ഒന്നര വയസ്സിന്റെ ഇൻജെക്ഷൻ എടുക്കാൻ പോയപ്പഴ്ത്തേക്കുവേ ഡോക് ക്ടർ ഡോക്ടർ നോട് ഞാനിങ്ങനെ പറ പറഞ്ഞന്ന കഴ്പ്പ് കുറവാണ് വെയിറ്റ് കുറവാന്നൊക്കെപറഞ്ഞ്പ്പോ ഡോക്ടർ പറഞ്ഞ് ചായേന്ന് പറഞ്ഞ സാനം കൊടുക്ക്യേ ചെയ്യരുത് ചായ കൊടുത്താ ശരീരത്തിലെ അയണെല്ലാം അത് വലിച്ചെടുക്കും കുട്ടിക്ക് ഒരു ഗുണവും ഇല്ലാണ്ടായിപ്പോകും അതുകൊണ്ട് അത് കൊടുക്കേ ചെയ്യരുത് ചായ തേയിലാന്ന് പറഞ്ഞ സാധനം ഇടുകയേ ചെയ്രുതെന്ന് പറ്ഞ്ഞ് അങ്ങനെ ഞങ്ങള് കൊറച്ച് കൊറച്ച് കൊറച്ച് കൊറച്ചാണ് ഇപ്പം എടയ്ക്കൊക്കെ വെല്ല കൊടുക്കുന്നില്ല അത് സ്ഥിരം കൊടുക്കൂല അല്ലെങ്കിൽ സ്ഥിരം ചായ കുടിയാ. പല്ലിൽ ഒരു ഒരു കറ പോലെ ഇങ്ങനെണ്ട് ഞാൻ പറഞ്ഞിനി ഇപ്പം പേസ്റ്റ് വാങ്ങിച്ച് തേപ്പിച്ച് നോക്കണംന്ന് പറഞ്ഞ്
ഞീപ്പം ചായ കുടിച്ചാ പല്ലി കറ വരുവേ
ആ ഉം ആ ആ അതാണ്. അങ്ങനെയൊക്കെയാണ്.
ഒക്കെ റെഡി ആയോന്നട്ട്?
ആ ആ ഉച്ചക്കത്തെ ഫുടൊക്കെ റെഡിയായി. ഞാൻ രാവിലെ എണീറ്റ് സമയം കൊണ്ട് ഒരു വിധം റെഡിയാക്കി. ക്ക് ഒരു മോര് കറി വെച്ചു. ഒരു പയറ് തോരൻ വെച്ചു ചോറും ആയിട്ട്ണ്ട്. അതൊക്കെ മതി. ഒരുപാടൊന്നും വേണ വേണോന്നൊന്നില്ല. എന്തെങ്കിലുമൊക്കെ കറിയായാ മതി. ഞാൻ മാത്രമല്ലേ ഒള്ളൂ. ഞാൻ മാത്രമേ ഒള്ളൂ ഇവിടെ. അത് കാരണം അപ്പന്റെ ജോലി ക്ക് പോയിരിക്കല്ലേ അപ്പൊ വന്നാലും വൈകിട്ടല്ലേ വരുവൊള്ളൂ. ഉച്ചയ്ക്കത്തേക്കൊന്നും വേണ്ട. അവർക്ക് അവിടുന്നുണ്ട്. ഉച്ചക്കൊന്നും വരൊന്നുമില്ല. ആ ഞാൻ മാത്രല്ലേള്ളൂ വർക്ക് ഇലക്ട്രിക്കലിന്റെ വർക്ക്.
ആ ശരി ശരി.
അപ്പൊ അവിടെ അവർക്ക് അവിടെന്ന് ഫുടൊക്കെ ഒണ്ട്. അത് കാരണം ഫുഡ് ഒന്നും ഉച്ചത്തേക്കൊന്നും വേണ്ട പിന്നെ വൈകുന്നേരത്തെ ഒരു സമയത്തേ ഞങ്ങൾ ഒന്നിച്ച് ചിലപ്പോ കാണത്തുള്ളൂ ആ സമയത്ത് കാര്യമായിട്ട് എന്തെങ്കിലും വെച്ചാ മതി അത് വരത്തേക്കും ഫ്രീയാ അയിനിടൊക്കാണ് ഞാൻ വിചാരിച്ച ആരെങ്കിലും വിളിക്കാം എന്ന് വിചാരിച്ചിട്ട് നിന്നതാ
അതെതെ ഉം
അവിടെ ഇപ്പ കുട്ടികളെ സ്കൂളിൽ പോയിക്കഴിഞ്ഞാല് ഫീ ആണല്ലേ വരുമ്പോ ഇനിയൊരു അംഗമായിരിക്കുമല്ലോ
അയ്യോ പറയണ്ടായി രണ്ടാൺകുട്ടികള് വീടിന്റെ ഉള്ളിൽ അങ്ങട് കേറിയോ ഇവനടുത്ത് അവൻ തല്ലും അവനടുത്ത് ഇവൻ തല്ലുന്ന് എനിക്ക് തോള്ളട്ട് ഞാൻ ഞാൻ പറയും നിങ്ങള് എന്ത ഇീ പറ ഉപ്പ വരുമ്പോ എന്നെ അറ്റാക്ക് രോഗിയാക്കി തീരൂന്റെ ഹാർട്ടൊക്കെ ഹാർട്ടൊക്കെ എന്റെ മേട പടർന്നു പോവുടാ നിങ്ങളുടെത് തൊള്ളിട്ടിട്ട് നിങ്ങൾ ക്ക സ്നേഹമുണ്ടോടാ സ്നേഹ
എന്റെ ഒരു ഫ്രണ്ടും ഉണ്ട് അവൾക്കും ഇതുപോലെ രണ്ട് ആൺകുട്ടികളാ ആൺകുട്ടികളാണ്
ഇപ്പ ഇവരുന്ന് ത ഇവരുന്ന് ഞാനല്ലേ എന്തെങ്കിലും തല്ലുന്നത് കണ്ടാ ചെറുത് എന്താ ചിറിക്കിയാനറിയോ അത് പത്ത് മാസ ദണ ചെറിയ ദണ അവള് ചെറി യയിരിക്കു
ഞാൻ എന്നിട്ട് എന്റെ വ്രതത്തിന് അവളെ വിളിക്ക ക്കുമ്പം ഇതുപോലെ കേക്കാം ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര അടിയും ബഹളവും എടാ അവിടെ ഇടടാഎവിടെ ഇടടാ പറഞ്ഞേക്കാം അന്നേരം അവള് പറയും ഞാൻ നിന്നെ പിന്നെ വിളിക്കാം ഇവിടെ എനിക്കൊരു സമാധാനവുമില്ല ആ നാളെ സൈക്കിളൊക്കെ കേറുമ്പോ ഇവന് വേണം
ഉ എന്നാലും ഇവിടെ സഹിക്കുള്ള പ്രശ്നത്തില് ആഹ അങ്ങനെ
അവ എന്താൻ തിരിച്ചു വിളിക്കാട്ടോ
ആഹ്